എന്താർത്തം
നല്ല വർത്താനം എവിടെയാണിപ്പോ ഏ എവിടെയാണ് ഹലോ വീട്ടിൽ വീട്ടില് എന്താ വിശേഷം എന്താ വിശേഷം നിങ്ങള് ഊട്ടിയിലെ ലെക്കൊക്കെ ടൂറ് പോയിന്ന് കേട്ടു
ഓ ഊട്ടിയിലേക്ക് ടൂർ പോയി ഇങ്ങളും പോയി പറഞ്ഞത് നടന്ന്
ക്ലൈമറ്റ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു
ഓ നല്ല ക്ലൈമറ്റ് ആയിരുന്നു
പിന്നെ തണുപ്പൊക്കെ ഇണ്ടായിരുന്നോ
ഓ നല്ല തണുപ്പുള്ള സ്ഥലാണ്
എവിടേക്കൊക്കെ പോയി
നിങ്ങള് എടെക്കൊക്കെ പോയി ഞങ്ങള് ഊട്ടി പോയി അവിടുന്ന് അതേ സ്പീഡിൽ ഇങ്ങോട്ട് തന്നെ പോരേണ്ടി വന്നു നിങ്ങളാണെ ഊട്ടിയിൽ പോയി അവടെ സ്റ്റേ ചെയ്തതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു
ആഹ ഞങ്ങൾ കുതിര സവാരി നടത്തി മൊട്ടക്കുന്നിൽ പോയി ഫിലിം ഷൂട്ട് നടത്തിയ സ്ഥലത്ത് പോയി
ആഹ അവിടെ ഫിലിംഷൂട്ടൊക്കെ നടന്നോ
ഏ
അവിടെ ഫിലിം ഷൂട്ട് നടക്കാറുണ്ടോ
ആ അവിടെ മമ്മൂട്ടി മോഹൻലാല് ഒക്കെ വരാറുണ്ട്
ഓ ഇല്ല ഞങ്ങള് അവിടൊന്നും പോയിട്ടില്ല ങ്ങങ്ങള് രാവിലിവിടുന്ന് കയറി വൈന്നേരം ഇങ്ങോട്ടെന്നെ മടങ്ങി അപ്പൊന്നും കാണാനൊന്നും കഴിഞ്ഞിട്ടില്ല
കുന്ന് മാത്രം കേറിണ്ട് പോന്നു
ആരാ കൂടെ ഉണ്ടായിരുന്നെ
കൂടെ കുടുംബക്കാരെല്ലാരും ഉണ്ടായിരുന്നു സ്കൂള് പൂട്ടിയതൊണ്ടെ വെക്കേഷൻ അല്ലായിരുന്നോ നിങ്ങൾ എങ്ങനെയാ പോയത് കൂട്ടുകാരൊടൊപ്പമോ
ആ ഞങ്ങള് ഇല്ല ഞങ്ങള് ഓട്ടറ ഷേ ജീരാപയി
കൂട്ടുകാരൊപ്പമാണോ പോയത്
ആ കൂട്ടുകാരപ്പൊ ഞങ്ങൾ നാല് പേരുണ്ടായിരുന്നു
ആ
ആ ഊട്ടി മുഴുവും ഊട്ടി മുഴുവ ആയി പറക്കി പോന്നു ഒരു ദിവസം സ്റ്റേ ചെയ്തു
അതെ
ഉം
സ്റ്റേ ചെയ്യാനൊക്കെ അവിടെ എങ്ങനെ എമൗണ്ട് ഒക്കെ
മോന്തക്ക കമ്മിയാണ് എണ്ണൂറ് രൂപാ റൂമിന് ഫുഡ് ഫുഡ് ഞങ്ങൾ പുറത്തു നിന്ന് കഴിക്കും നല്ല തട്ടു ദോശയും രാത്രി
നമ്മുക്ക് അവിടെ സ്‌റ്റേ ചെയ്യുമ്പോ നമുക്ക് ഫുഡ് ഉണ്ടാക്കാ ഓപ്ഷനുണ്ടോ അവിടെ
അവിടെ ഓപ്ഷൻ ഇല്ല ഞങ്ങള് പുറ പുറത്ത് ന്ന് കഴിക്കണം അവിടൊക്കെ റൂമില് ഫുഡ് ഉണ്ടാക്കാൻ കഴിയില്ല
അതെ അവിടെ നമുക്ക് എത്തിച്ച് തരുവല്ലേ അപ്പോ അവിടെ സ്റ്റേ ചെയ്ത് പോകുമ്പോ അവിടെ നിക്കണം എന്നുള്ളൊരു ഇതു കൊണ്ടാണ് പോണത് അന്ന് പോയിട്ട് ഒന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ്
ആ ഫുഡ് ഉണ്ടാക്കാതെ സാധനം കൊണ്ടുപോയാ മതി അടുപ്പ് പാത്രങ്ങള് കൊടുക്കാ ആ അവിടുന്ന് വിറക് പിന്നെ അവിടുന്ന് കുറച്ച് കൊണ്ട് പോയാ മതി
എന്തത്ത് കൊണ്ട് പോയ മതിയല്ലോ
ഗ്യാസിന്റെ കുറ്റിയായിട്ട് പോയാരുന്നു
ഉം നമ്മടെ സ്വന്തം വണ്ടിക്ക് പോയാലേ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം എവിടെ
ആ ഉണ്ടാവും ബസിന് വരെ പാർക്ക് ചെയ്യാം അവിടെ
പിന്നെ അതെ നമ്മള് ഈ റൂം എടുക്കണ സമയത്ത് നമക്ക്
ആ ആ റൂം എടുക്കണ സമയത്ത് ഏ അവിടെ ആൾക്കാരുണ്ടാവും റൂം എടുക്കാന് അല്ലെങ്കി നേരിട്ട് പോയി എടുക്ക ഓ നേരിട്ട് പോയി എടുക്കാവിടെ ഏജന്റുമാരുണ്ടാവും
ഓരല്ലേ ആ യി